ഹലോ ആഹ് എന്തൊക്കെയാ വിശേഷം?
ആഹ് സുഖാണ്. അവിടെ?
ആഹ് ഇവിടെ സുഖം തന്നെ ഇങ്ങനെ പോവുന്ന്. ജോലിയൊക്കെ കഴിഞ്ഞോ? ആഹ് എല്ലാം കഴിഞ്ഞോ?
ആ എല്ല എല്ലാം കഴിഞ്ഞു.
ഉം ആ ശരി. എന്താ പിന്നെ കാലാവസ്ഥക്കെ എങ്ങനെ.
കാലാവസ്ഥ ഇപ്പൊ മഴയില്ല നല്ല കണക്ക് തോന്നിക്കുന്നു രാവിലക്ക നല്ല മഴ ആയിരുന്നു.
ഏഹ് രാവിലെക്കെ മഴ ഇണ്ടായിരുന്നു ല്ലേ? ആഹ് ഇവിടെ ഇന്ന് കൊറവാണ് മൂടിക്കെട്ടിയ ഒരു അരന്തരീക്ഷാണ്. പക്ഷെ ഇന്ന് മഴ ഇല്ല ഉം.
ഒക്കെ ഇണ്ട്.
അഹ് ആഹ് ശെരി പിന്നെ ഇന്നലേം മിനിഞാന്ന് ഒക്കെ ഇണ്ടായിരുന്നോ മയ?
ആഹ് ഇന്നലെ രാവിലെ മുതല് നല്ല മഴ ആയിരുന്നു ഒരു പത്ത് മണി മുതല് നല്ല മഴ ആയിരുന്നു. രണ്ടു മണി വരെ ഒക്കെക്ക നല്ല മഴായിരുന്നു.
ഉം പിന്നെ എന്താ ഫുഡൊക്കെ ആയിലേ?
ആഹ് ഫുഡൊക്കെ ആയി.
എന്താന്ന് സ്പെഷ്യല് എന്തേലുണ്ടോ?
സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ല സാധാ
ആഹ് വെള്ളിയാഴ്ച എങ്ങനെ ലീ വെള്ളിയാഴ്ച എങ്ങനെ ലീവ്ണ്ടോ മക്കൾക്ക്‌ ഒക്കെ?
ഇല്ല ഇപോ മോ സ്കൂളി പോവും കൊച്ചിനെ സ്കൂളി വിടും.
ആഹ് സ്കൂള് ഇണ്ട് ലെ ചെല സ്ഥലങ്ങളിലൊക്കെ ലീവാണല്ലോ വെള്ളി.
ആഹ് ആഹ്.
ഉം ഉം ഉം ഉം. പിന്നെ പിന്നെ എന്തൊക്കെയ വിശേഷൊക്കെ?
പിന്നെന്തുവാ നമ്മള് ഇങ്ങനൊക്കെ അങ്ങട്ട്
എന്തേം ചെയ്യ എന്താ എന്തെം ചെയ്യണിണ്ടോ?
ഇല്ല ഞാനൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച്.
ഏഹ് എന്ത തയ്യലൊക്കെ അറിയോ?
ആഹ് തയ്യലറിയ ചെറുതായി തയ്ക്ക്യും.
ഏഹ് സ്വന്തം അല്ല ഇങ്ങനെ ബിസിനസ്സ് ആയിട്ട് ചെയ്യ്ന്നിണ്ടോ?
അല്ല ഇല്ല അല്ല അല്ലാതെ അടുത്തുള്ള വീട്ടിൽ ചേച്ചിയാരൊക്കെ കൊണ്ടുവരുമ്പോ അടിച്ച് കൊടുക്കും അങ്ങനെയുള്ളു.
ആഹ് അഹ് ശെരി പിന്നെന്താ വീട്ടിലെന്താ കൃഷി അങ്ങനെക്കെണ്ടോ?
കൃഷിയായിട്ട് എന്തുവാ ചെറുതായിട്ട് മൊളകും അതു ക്കെയുള്ളത് അല്ലാ വല്യ കൃഷിയായിട്ടൊന്നുല്ല.
ഉം ഉം.
ഉം അവിടെയാ?
ഇവിടെ ഇങ്ങൻ തന്നെ ആണ് പച്ചമുളക്, കറിവേപ്പില, മുരിങ്ങ അങ്ങനെക്കെ ചേമ്പ് അങ്ങനോക്കെ ഇണ്ട് ചെറുതായിട്ട് നമ്മളെ പിന്നെ സ് ത്ത മണ്ണൊക്കെ കൊറവാണ് ഇങ്ങനെ അങ്ങനെ ഇണ്ടാവുന്നൊരു മണ്ണല്ല അപ്പൊ പി ആഹ് ഗ്രാമം തന്നെ ഗ്രാമപ്രദേശാണ് ഉള്ളേരിയാണ്. പിന്നെ
ജോലി തുടങ്ങീല്ലേ?
പണി കഴിഞ്ഞിട്ടില്ല മകളൊക്കെ പോയി ഇങ്ങനെ തൊടങ്ങുന്നേ ഉള്ളു.
ഓഹ് ഓഹ്
പിന്നെ അങ്ങനെ ഇപ്പൊങ്ങനെ ഫോണും ഇതൊക്കായിട്ട് കൊറെക്കെ ഫോൺ മലൊക്കെ നോക്കിങ്ങനെ- സാവധാനേ ചെയ്ക ഇങ്ങനങ്ങനെ- ടൈമ് പോവും ഉം ഉം പിന്നെ പിന്നെന്തോക്കെയാ
പിന്നെ പിന്നെ
വീട്ടിലൊക്കെ വിരുന്നൊക്കെ പോവാറില്ലേ?
ഓഹ് ഉണ്ട് ഞാവിടെ അടുത്തെന്നെന്റെ വീടും ഹസ്ബൻന്റെ വീടും എല്ലാം അടുത്തെടുത്തന്നെയാണ്.
ഏഹ് ശരി ഒരു നാട്ടിലാ
ആഹ് ഒരു നാട്ടി തന്നെയാ
ആഹ് അതുകൊണ്ട് പിന്നെ പ്ര പ്രത്യേകി ച്ചേനും സ്കൂള് വെക്കേഷന് അങ്ങനൊന്നും വേണ്ട ആവശ്യല്ലല്ലോ
ഇല്ല അത്പ്പോ വൈകുന്നേരത്തേണെങ്കിലും ഇപ്പൊ സ്കൂള് വിട്ട് വന്നിട്ട് പോവും
ആഹ് അത് ശരി രണ്ട് സ്ഥലത്ത്ന്ന് സ്കൂളിനൊക്കെ പോവാനൊക്കെ കഴിയുവായിരിക്കും
ആഹ് ഇപ്പ രണ്ടു സ്ഥലത്തൊന്നും പോവാൻ പറ്റും പക്ഷെ ഇച്ചി കൂടി എളുപ്പം എവിടുന്ന് പോകുന്നയാ അവിടെയൊക്കെ സ്കൂൾ വണ്ടി വരും
ആഹ് ആഹ് ശരി ബസ്സ് ആയിരിക്കും ബസ്സ് ആയിരിക്കുംല്ലേ ഉം ഉം ഉം പിന്നെ പിന്നെന്തൊക്കെയാ ഉം ഉം പിന്നെ ടൂറ് അങ്ങനെയൊക്കെ പോവാറുണ്ടോ യാത്രകളൊക്കെ പോണ ആള് ആണോ
ടൂർ ഒന്നും പോത്തില്ല കുഞ്ഞിന് സ്കൂൾ അടച്ചു നിക്കുമ്പോഴേക്കും എവിടെ എങ്കിലും ഒക്കെ കൊണ്ട്പോകും അത്രേ ഉള്ളൂ അല്ലാതെ -
ഉം ഉം ഉം അപ്പം ബീച്ചിലെ-
ഉള്ളതുകൊണ്ട് അങ്ങനെ ടൂർ പോവാനൊന്നും പറ്റത്തില്ല
ഏ ഇന്ന് ജോലി ചെയ്യ്യുണ്ടോ എന്തേ ചെയ്യുന്നുണ്ടോ ആഹ് ആഹ് ആഹ്
ചെറിയൊരു കടയുണ്ട് അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല
ആഹ് ശരി ഉം പിന്നെ-
ഉം പിന്നെ എന്തുവാ
ഉം ഹം ഉം പിന്നെ എന്താ പിന്നെ വൈകുന്നേരം ഒക്കെ എന്താ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ
വൈകുന്നേരം മോള് പറഞ്ഞ ഒണ്ടാക്കി കൊടുക്കും ഇല്ലേ
ഉം ഉം എങ്ങനെ എല്ലാ സാധനം അങ്ങനെ ഐറ്റംസ് ഒക്കെണ്ടാക്കണ ആളാണോ
അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ലേ എനിക്ക് അങ്ങനെ വലിയ പാചകത്തിനൊന്നും വലിയ അറിയത്തൊന്നും ഇല്ലാം ഉണ്ടെങ്കിൽ യൂട്യൂബ് ഒക്കെ നോക്കി ഉണ്ടാക്കുന്നതെയുള്ളു
ആഹ് ആഹ് ആഹ് എന്താ പരിപാടി ആഹ് ഒരു വിധം നമ്മൾക്കുള്ളതൊക്കെണ്ടാക്കും നമ്മക്ക് വെണ്ടതന്നെ അങ്ങനെ പരിപാടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇണ്ടാക്കൂല നമ്മക്കായി ചിലതൊക്കെ എല്ലാം പിന്നെ ഇപ്പൊ യൂട്യൂബ് കാര്യങ്ങളൊക്കെയുള്ളതു കൊണ്ടേ എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാലോ
ആഹ് ആഹ് ആഹ് പിന്നെ - മക്കക്കെ മക്കളൊക്കെ സ്കൂളിൽ പോയോ
ആഹ് മോനെ ചെറിയ മോന് അംഗനവാടി പോയി ഇല്ലേ ഇപ്പൊ ഇന്ന് ലീവാണ് സ്ഥിരായിട്ട് ഇവിടെ ഉണ്ടാവാറുണ്ട് ഫ്രൈഡേന്ന് ഇപ്പൊ ഈ ആഴ്ച ഇണ്ടോ നാളെന്ന്
വെല്ല്യ മോളാണോ വെല്ല്യ മോളാണോ
അല്ല യുപിയില് യുപിയിലാണ് പിന്നെ അപ്പൊ അവള് ഇവടുണ്ട് ഇന്ന് ലീവായതോണ്ട് നല്ലോ ഉറങ്ങാൻ പറ്റിയ കിട്ടിയ ദിവസല്ലേ അവള് ഒറക്കില്ലാണ് രാവിലെ എണീറ്റതാണ് എന്നിട്ട് വീണ്ടും ഒറങ്ങിയതാണ്
ഇവിടെ വെള്ളിയാഴ്ച അവധിയൊന്നൂല്ല
ആഹ് ഇവിടെ ഇല്ല പിന്നെ സാധാരണ വെള്ളി ക്ലാസ്സൊ‌ള്ള ദിവസം തന്നെയാണ് ഈ ആഴ്ച എന്താവോ എന്തോ സ്കൂൾ അങ്ങനെ പറഞ്ഞെന്തോ കാര്യായിട്ടായിയിരിക്കും ശെനിയാണ് വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞു
ഉം ഉം
പിന്നെ പിന്നെന്തൊക്കെയാ
പിന്നെ
കുളിയൊക്കെ കൈയിഞ്ഞോ
ഇല്ല ഇനി ഇതിച്ച് രണ്ട് ഇത് കഴിഞ്ഞിട്ട് ടാസ്ക് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു ജോലിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ഇല്ല ഞാനൊന്നും ചെയ്യുന്നില്ല കാര്യായിട്ടൊന്നും ചെയ്യുന്നില്ല ഇതന്നേ വീട് മക്കളെനോക്കി ഇങ്ങനെ ഇരി ക്കുക അത്രേയുള്ളൂ പിന്നെ തയ്യലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും തയ്യലൊക്കെ സ്വന്തായിട്ടുള്ളതൊക്കെ അടിക്കും പിന്നെ അങ്ങനൊക്കെചെയ്യും
ആഹ് ഞാനും അങ്ങനൊക്ക ചെയ്തോളൂ പിന്നെ ചേച്ചികൊണ്ട് വരുമ്പഴത്തേനത് ചെയ്ത്കൊടുക്കും അത്രേയുള്ളൂ
ആഹ് ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാ ആഹ് പിന്നെ ഫുഡന്താങ്ങട്ടിന്ന് ഉച്ചക്ക് എന്താഫുഡ്
ഇന്ന് ഇക്കാ പറഞ്ഞ് പൊതിച്ചോറുണ്ടാക്കണം അങ്ങനെ ഞാൻ പൊതുച്ചോറുണ്ടാക്കിവെച്ച്
ഏഹ് അതെങ്ങനെയാ പൊതി പൊതിഞ്ഞ് വെക്കാ
ആഹ് വാഴയിലേല് പൊതിഞ്ഞ് വെക്കും ചോറും ക ളൊക്കെ ചമ്മന്തി ചോറും മൊട്ടവറത്തതും മീ നെത്തോലി ഫ്രൈയാക്കി നെത്തോലി തോരനുംആക്കി ചെറിയ പിന്നെ ഇന്നതാ ക്യാരറ്റ് ചെറിയൊരു മെഴുക്കൊക്കെ ആക്കി ചമ്മന്തി അച്ചാറുഎല്ലാം കൂ
ആഹ് ഓ ഓരോരുത്തര്ക്കുള്ളതിങ്ങനെ പൊതി പൊതിയാക്കിവെക്കുവേല
ഇഹ് പൊ എനിക്കും ഇക്കാക്കും ഇവടെ പൊതിയാക്കിവെച്ച് പിന്നെ കുഞ്ഞിന് കൊടുത്ത് വിട്ട്
ആഹ് ആഹ് ആഹ് ഇനിയിപ്പം കഴിക്കാൻനേരം
ആഹ് എട് ആഹ് അപ്പോഴ്‌ത്തേക്കും ജോലിയെല്ലാം കഴിയും പിന്നെരാത്രിയുള്ള കാപ്പി ഉണ്ടാക്കിയാമതിയല്ലോ
ആഹ് ആഹ് രാത്രി എന്തോ എന്തുവാ വേറെ എന്തെങ്കിലാണോ കയ്ക്കാ ഉച്ചക്കത്തെ ഭക്ഷണന്നെ ആയിരിക്കും ആഹ് ആഹ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കൂലായിരിക്കും കഴിക്കോ ഉച്ചക്ക്കഴിച്ച ഭക്ഷണം തന്നെയാണോ രാത്രികഴിക്കാ അങ്ങനെയാണോ ആഹ് ബാഗ്
എല്ലാ മിക്കദിവസങ്ങളിലും അങ്ങനന്നേ പിന്നെ ചെലോസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലൊക്കെ ആക്കുമ്പോഴ്‌ത്തേക്ക്
ആഹ് ആഹ് ആ ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കോ
ചപ്പാത്തിയോ വല്ല ദോശേ അപ്പവും ചുടും അല്ലെങ്കി കുഞ്ഞിന് കുഞ്ഞിന് ആദ്യം എന്തോ പറയുന്നു അതാണ് ആദ്യം
ആ ആ ആ ആ ഉച്ചക്ക് വെല്ല ഉസ്കൂൾക്ക് ചോറ് കൊണ്ടോവണായിര്ക്കും
സ്കൂൾള് ഫുഡ് ഉണ്ട്
ആഹ്
ന്നാലും കൊടുത്തുവിടും അവക്ക് താല്പര്യയില്ലാ ആ ഫുഡ് കഴിക്കാൻ അതുകൊണ്ട് കൊടുത്ത് വിടും
അവ്ട് ആ ആ ആ ശരി ആ പിന്നെ
ഞ്യാ ഇങ്ങനാ ക്കെ പോന്ന് അട്ത്ത മഴ വരുന്നന്ന് തോന്ന് ത്ത മഴയ്ക്ക് നല്ല
ഏ ഇന്ന് ഇന്ന് മഴ ഇണ്ടായിരുന്നു ലേ അപ്പോ രാവിലെ
ആ രാവിലെ ഇണ്ടായിരുന്നു രാവിലെ ഒരു രാത്രി മൂന്ന്മണി ക്ക്യന്നും ഇല്ലായിര്ന്ന് മൂന്ന് കഴിഞ്ഞപ്പഴത്തേക്കാണ് മഴ ട്ത്ത് വെച്ചത് സ്കൂൾ പോകുന്നത് വരെ ആ മഴയുണ്ടായിരുന്നു
ഏ അത് ശെ ഇന്ന് ഇവടെന്നാലഅങ്ങനെ ല്ല്യട്ടോ ഇന്ന് പെയ്തിട്ടില്ല ഇന്നലെ തേപോലെ നല്ല അന്തരീക്ഷായിരുന്നു വൈകുന്നേരംവരെ പിന്നെ വൈകുന്നേറ്റ് നല്ല മഴപെയ്തു ഇന്നലെ
ഇവിടിപ്പഴാ വീണ്ടും കാലാവസ്ഥ മാറിത്തൊടങ്ങി തുണിയൊക്കെ ഒണങ്ങാ ഇട്ടേക്കയാ വെയില് വന്നപ്പം ചെറിയൊരു ഇത് വായം വന്നപ്പോ ഇട്ടതാ
ആ ശരി ഉം ഉം മഴക്കാലായതോണ്ട് തുണിക് ക്കെ ഒണങ്ങാം പാടായിരിക്കു ലേ ഉം ഉം വേറെങ്ങനെ മഴ നനയാത്ത സ്ഥലണ്ടോ
ഇല്ല അങ്ങനെയൊന്നുംല്ല ഞാമഴയത്തിട്ടന്നേ നനക്കുന്നേ
ഉം ഉം ഉം ഇവടൊക്ക പിന്നെ ഷീറ്റ് ഇട്ട്ണ്‌ ഓപ്പൺടെറസില് ഷീറ്റ് ഇട്ടത്കൊണ്ട് കൊർച്ച് ഉം അതോണ്ട് ഇപ്പൊ ബുദ്ധിമുട്ടില്ല മുമ്പക്കെ ബുദ്ധിമുട്ടന്നെ ആയിരുന്നു ഉം മഴ ആയാല് അതല്ല ഉണങ്ങാനാണ് പാട് ലേ തുണി ഉം ആ യൂണിഫോമൊക്കെ മക്കളെ യൂണിഫോമ് ഒക്കെ ഒൺങ്ങിക് കിട്ടാൻ ഭയങ്കര പാടാണല്ലോ ആ ആ അതെ ഉം ഉം ഉം പിന്നെ എന്തൊക്കെയാ
എന്തിരാ ഉം ഇങ്ങനെയാ
പൊറം വീട് പൊറം വീട്ന് പൊർത്ത് പണികളൊക്കെണ്ടാവോ മുറ്റൊക്കെ മഴണ്ടാകുമ്പോ ഇങ്ങനെ പുല്ലൊക്കെ നറയ അങ്ങനെയൊക്കെ ഉണ്ടോ
ഇപ്പൊ പുല്ലൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പൊ മരുന്നടിച്ചേ ഉണക്കിയിരുന്നു എടയ്ക്ക് വെച്ചൊരു ചോർച്ച കിട്ടിയ പ്പൊ രണ്ട് മൂന്ന് മണിക്കൂറ് കിട്ടിയാ മതി അപ്പോഴത്തേക്ക്‌ അതാങ്ങ് കരിഞ്ഞോളും
ഏ ഇവിടൊക്കെ ഒരു ഭാഗം നല്ല പുല്ലാണ് എത്ര പർച്ചിട്ടും കഴിയുന്നില്ല അപ്പൊ രണ്ട്മൂന്നു ദിവസം മഴ ആയതുകൊണ്ട് വല്ലാതെ പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ഒന്നും മഴയില്ലാത്തപ്പ പുറത്തിറങ്ങിയപ്പ എന്തോ ഒരു പുല് ഫുള്ള് പുല്ലാണ് മുറ്റം
ആഹ് ഇവ്ടെ മരന്ന് അടിച്ച് ഇട്ടേക്കുന്ന കൊണ്ടേ അത് കരിഞ്ഞ്
ഏ ഇവ്ടെ പിന്നെ അങ്ങനെ മുറ്റത്തൊന്നും അങ്ങനെ മരുന്നടിക്കലില്ല ഞങ്ങള്
ഇവ്ടെ നല്ല കൊർച്ച് ഇത് പെരീടം ഉള്ളതൊണ്ടയ്
ആ ആ ആ ഈ മരുന്നടിക്കുംമ്പൊ പിന്നെ മഴ ഇല്ലാത്ത ടൈമിലല്ലേ നടക്കൊള്ളൂ അത്
ഇല്ലാ ഞാന് ഞാനും വിചാരിച്ച് അങ്ങനെ നടക്കുള്ളൂ അപ്പഴല്ലാ രണ്ടു മണിക്കൂർ മരുന്നടിച്ച് രണ്ട് മണിക്കൂറ് കിട്ടിയാ മതിയെന്ന് പറഞ്ഞ് പൂവ്കള് ഒണങ്ങി കെടക്കുന്ന് ഇവിടെ നല്ലോണ്ണം കരിഞ്ഞ് കെടക്ക്ന്ന്
ഏഹ് അയ് ശെരി ഏഹ് ഓക്കേട്ടോടാ
ആഹ് ഓക്കെ ശെരി ഓക്കെ ഓക്കെ ശെരി